ഹലോ.
ആ കെട്ക്കോ?
കേക്ക്ണ്ടാ ഏമ് എന്താ പണി കിടന്ന ചോറുന്ന്ണ്ട്?
ഇല്ലില്ല ചോറുണ്ടില്ല ഇല്ല.
ഒക്ക, ആയിലേ?
ആഹ് ചോറക്കായി.
ഏ ഇങ്ങള് കല്യാണം കയ്ഞ്ഞതാ? കല്യാണംകയ്ഞ്ഞ ടാ, ഏ സ്റ്റുഡന്റാ?
മ്.
പഠിക്ക്യാ?
അതെ അതെ.
എന്ത ചെയ്യ്ണേ?
ഡിഗ്രി പഠിക്യാ.
ഏ ഏതാ ഇയറ്?
ആഹ് മൂന്ന്
ഏ ഏതാ വിഷയം?
ബി കോം.
ഞാനും ബീക്കോമ്
ആഹ്, എന്നിട്ട് എന്താ ജോലി ചെയ്യണാ?
ഫിനാൻസോ അതോ കോർപ്പറേഷനോ?
ഫിനാൻസ്. പറഞ്ഞോ പറഞ്ഞോ.
ന്നിട്ട് എന്തൊക്കെയാ എന്താങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി?
കറി ചിക്കൻ കറി.
ഏ ഞാറാഴ്ച്ചായിട്ട് എങ്ങട്ടും പോയിലേ?
ഇല്ലല്ല.
ഫ്രണ്ട്സാളൊക്കെപ്പം ടൂറൊക്കെ പോല്ണ്ട ട്രിപ്പ് ഒക്കെ പോവലണ്ടോ?
ആഹ് പോവാറുണ്ട്!
സിനിമക്കൊക്കെ പോലുണ്ടാ? ഇല്ല... ചെറിയൊരു മോനുണ്ടേ, രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടരാവ്ണള്ളൂ.
ആഹ് ആ നേരത്തെ ജോലി ചെയ്താരുന്നോ?
ഞാനെഹു, ഞാൻ കല്യാണം കഴിഞ്ഞൻ്റെ ശേഷം, കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിന്ന്!. ഐ ടി പി സി ല് ഇവിടെ പി ജി ഡി സി എ. അപ്പഅഹ് കയ്ഞ്ഞേന്റെശം ഞാൻ അവിടെത്തന്നെ അങ്ങനെ ടീച്ചറായിട്ട് കേറീന്നു.
ആഹ് പിന്നെ നിർത്തി ഫേ
ആഹ് ഇവനാആയപ്പോ പിന്നെ നിർത് തി പിന്നെപ്പോ പോവാൻ പറ്റൂലല്ലോ,? എട്ട് മണിക്ക് പോണം അവടെ. എട്ട് മണിക്ക് ഫസ്റ്റ് ബാച്ച്.
ആഹ് അതോണ്ട് നിർത്തി.
ആഹ് ഇപ്പ നിർത്തി അപ്പ നടക്കൂല ഇനിപ്പം ഇവന് അംഗനവാട്യോ സ്കൂ .
മ് ആഹ്.
ഗവൺമെന്റാ പ്രൈവറ്റിലാ പഠിക്ക്‌ ണ്.
ഞാൻ ഗവൺമെന്റും അല്ല പ്രൈവറ്റും അല്ല.
രണ്ടും കൂടെ പിന്നെ. എന്താ എന്താപ്പം അയിന് പറയാ മാനേജ്മെന്റോ. ആ ഏഴ്ടട്.
ആ അവിടെ പഠിക്ക്‌ണ്.
ഉം
ഉം
ആകുട്ടികളൊക്കെ ഉണ്ടോ?
ആ പെൺകുട്ടികളാ കൂടുതല്.
ആ അങ്ങൻ തന്നെ ആവും ആൺകുട്ടികളൊക്കെ പിന്നെ വേഗം ജോലി. സംബന്ധമായിട്ടുള്ള കോഴ്സ് ഇണ്ടല്ലോ? ആ അങ്ങനത്തെ കോഴ്സ് കൊറേ ഇണ്ടല്ലോ? പഠിച്ചു കഴിഞ്ഞറങ്ങുമ്പോത്തിന്. ട്രെയിനിങ്ങും ആഹ് ആ അപ്പൊ വേ ആ അവർക്ക് ഓര്ക്ക് അതന്നല്ലേ വേണ്ടത്. ഓരോട് ഒരു വിധം. പ്രായായി കഴിഞ്ഞ എന്താ ജോലി എന്താ ജോലി. ആൾക്കാര് ചോയ്ക്ക ആ അപ്പ ഡി ഡിഗ്രി ഉണ്ട് ബികോമ് ഉണ്ട്ന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ണ്ടാവില.
ഇല്ല ആ
ഉം അങ്ങനെ ന്നിട്ട് എപ്പഴാ ചോറൊക്കെ കഴിക്ക?
കൊറച്ച് കഴിഞ്ഞിട്ട് വേണം. ഇപ്പളാണ് ഇത്ര സമയായിന്ന് അറിയ്ണ്.
ഹഹ ഫോണില് നോക്കിയിരുന്ന് ഇണ്ടാവൂലേ?
എല്ല ഞാൻ കൊറച്ച എഴുതാണ്ടായി ഉ അപ്പൊ എത്ര സമയായി ഇനിയിപ്പേ.
പറസം അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടാ
അയ്യ ഫാറ സോ
ഇല്ല ല്ലേ ലാസ്റ്റ് ഇയർ അല്ലേ?
ആഹ്
ആ മാറില്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നല്ലേ?
ഏ
ഏതാ യൂണിവേഴ്സിറ്റി. അത് ശെരി ന്ന പിന്നെ പറ അങ്ങനെ പറഞ്ഞിട്ട് കാര്യല്ല്യ.
എം ജിയ എം ജിയ ആ മാറി. ആ അടുത്ത കോളേജ്.
ഏ ബസ്സിന് പോവ.
ആ ബസ്സിനോവും.
ആ ടി സി കൊടുത്തിട്ട്.
ആഹ്
ഇപ്പ എത്ര ഫീസി.
രണ്ടു രൂപ എനിക്കിവിടുന്ന് രണ്ടു രൂപ ഉള്ളൂ.
ദൂരം കൊറയും ആ ദൂരം കൂട്ണേന് അൻസരിച്ച് എമൗണ്ട് കൂടുല്ലോ ല്ലേ? ആഹ് അഹ് ശരി ന്നിട്ട് സിനിമക്കൊക്കെ പോവലിണ്ടോ?
ആ പോവാറോക്കെ ഇണ്ട്.
വീട്ടിലറിയോ.
വീട്ടില്റിഞ്ഞിട്ട പോവാറ്. ചേച്ചി അനിയത്തീടപ്പം പോവാറോള്ളൂ.
ഏ ഹ് ഹ് ചേച്ചി അനിയത്തിയുണ്ട്. മൂന്ന് പെൺകുട്ടികളാ?
ആ അതെ അതെ.
ഏഹ്, ആൺകുട്ട്യാള്ല്ല?
ഇല്ലില്ല.
ചേച്ചി എന്താ ചെയ്യണേ
ചേച്ചിപ്പം ജോലിക്കോവാ
ഏഹ് കല്യാണം കയ്ഞ്ഞ്ട്ടില്ല
ഇല്ല ഉം അനിത്തിപ്പൊ പ്ലസ് വണ്ണ്ല്. നാളെ ക്ലാസൊട്ങ്ങും.
ആഹ് പ്ലസ് വണ്ണ് തൊടങ്ങിയല്ലോ ലെ
നാളെ തൊട്ങ്ങ്ണ്.
നാളെ സ്റ്റാട്ടെയ്യുലെ ഉം ഓളേതാട്ത്തെ
അവള് ബയോമാക്സെടുത്തേ
ഏ.. ഹ്!
ഉം. ഞങ്ങൾ രണ്ടേരും കൊമേഴ്സായിര്ന്നു. അപ്പൊ അവള് വേറെ, വേറേ എടുത്തു.
ആഹ് ഹോ ബയോമാക്സ് പർഞ്ഞാല് എന്താണത്
നമുക്ക് നെയ്സിങ്ങിനൊക്കെ പോവാം പിന്നെ.
സയൻസിൽ പെട്ടതാവൂല്ലേ കമ്പ്യൂട്ട്ർ സയൻസാ
ഇതല്ല.
ഏഹ്, എം. എൽ. ട്ടി യാ?
ബയോമാക്സ് ല്ലേ..? അറീല്ലേ?
അറീല്ല
ആഹ് ബ ബയോളജി സയൻസ്
ബയോളജി ആഹ് അയിസെരി അങ്ങനെ അത് എന്താപ്പയ് ഹയർ സെക്കൻഡ്രിറി അല്ലല്ലോ? വി. എച്ച്. സ്യോ? അയ്ലുള്ള ഹയർ സെക്കൻഡ്രിയന്നെ ലെ ഞാൻ പഠിച്ചട്ത്ത് വി എച്ച് എസ് സിലേര്ന്നു
ആഹ് വി എച്ച് എസ്സി ണ്ട് പക്ഷെ എന്തോ വ്യത്യാസുണ്ട്
ആഹ് ആഹ്
ആഹ് സെക്കൻ ലാംഗ്വേജ് ഇല്ലാന്ന് തോന്ന്ണു വി എച്ച് എ സിക്ക് അങ്ങനെ എങ്ങാണ്ടോ തോന്ന് ഇന്ക്കറിയില്ല കൃത്യയിട്ട്
ആഹ് ഞാൻ പഠിച്ച സ്കൂളില് അങ്ങനേര്ന്നു ഹയർ സെക്കൻഡ്രിണ്ട് വി എ ച്ചെസ്സി ഉണ്ട്. അയ്ല് ഇ, ഈ എം എൽ. ട്ടി അഹ്ങ്ങൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്പങ്ങള് പർ ന്ന ആഹ് സംഭവം പിന്നെ എം ആർ ഐയോ എം ആർ എഫോ അങ്ങനെന്തോ ഒര് കോഴ്സു അതൊക്കെ വി. എച്ച്. സ്സിന്നേണ്. ഇത് ഇബടെ, ആഹ്. ഉം ആറല്ല അയിലേറെ ആയി ആറും മൂന്നും, ഒമ്പത് കൊല്ലായി പ്ലസ് ടു കയ്ഞ്ഞ്ട്ട്.
അപ്പൊ മാറി ഒക്കെ അപ്പൊ ഡിഗ്രിയും മാറീലെ ഇപ്പൊ ഞങ്ങളൊക്കെ പടി ക്കുമ നാല് വർഷാക്കി
ഹേ നാലോ
ആഹ്
തള്ള്യ പർഞ്ഞേച്ചത് എല്ലം ഏഹ് ഇപ്പ സെമ്മ
ന്ന
എട്ടെണ്ണോ? ഏഹ് അവ് ന്റെമ്മോ! എത്ര എക്സാമുകൾ ഉണ്ടാവൂലെ അപ്പൊ?
ഉം ഹ്,
എന്നും എക്സാമാ ഇന്റേണല് ആഹ് ഈഹ്, സപ്പ്ളി പോയാ?
ഇല്ല സപ്ളി കിട്ടീല ഇതുവരെ കിട്ട്യാ ഉം
ഇനി കിട്ടണ്ട ഇനി കിട്ടിയാ പണി പാളും ഇയർ നഷ്ടമാവും ആഹ്
ഇതും പർഞ്ഞു ഈ രണ്ടു വർഷം കിട്ടിയ കൊയ്പ്പല്ല ഇനി കിട്ട്യാ?
ഫസ്റ്റ് സേമും സെക്കൻഡ് സേ സേം ഒന്നും കുഴപ്പില്ല ഒക്കെ നമ്മള് അവിടെള്ളപ്പോ തന്നെ ആകും എക്സാം വേര
ഉം
പക്ഷെ പിന്നെ പിന്നെ നമ്മള് അവിടന്നിട്ട് ഇറങ്ങിയേന്റെ ശേഷം ഇങ്ങനെ ഇയറ് വൈറ്റെയ്യേണ്ടി വരും നമ്മടെ ബേക്കിലുള്ളോര് മ്.
കൊറേ വർഷം പോവേം ചെയ്യും
ആഹ് അയ്ന്റെ പിന്നാലെ പിന്നെ ഞമ്മള് പഠിക്യുമ്പം അതാണ്ട് കയ്ഞ്ഞ് പോണാ മാര്യല്ല ഇപ്പോ പിന്നെ നമ്മള് ആഹ് കോളേജിക്ക് കേറി ചെല്ലുമ്പോ
ആഹ് അതെ.
ആഹ് അങ്ങനെ
ഉം കൊചോക്കെ ഒർങ്ങ്യോ?
ഇല്ല്യ ഇതാ ഫോണ് കണ്ട് കെട്ക്ക്ണ് ചോറൊക്കെ കൊടുത്ത് കൊ കുറച്ചേരൊന്ന് ഫോൺ വേല്ലാതെ കാണൊന്നില്ല കൊറച് നേരൊന്നും കൊടുത്താ വേഗം ഒറ പിന്നെ ആ മന്തപ്പ് വന്നോളും. പിന്നെ മെല്ലേ അങ്ങട് നെറ്റ് ഓഫ് ആക്കിടും. അപ്പൊ വേം ഫോണ് അവിടേ വെച്ച് ഉറങ്ങല്ലക്കുമ്പോ ആ പറിം ആഹ് അച്ഛനൊക്കെ ഇല്ലേ വീട്ടില്
ആഹ് അച്ഛനൊക്കെണ്ട്.
അച്ഛനും അമ്മേം എല്ലാരുല്ലേ?
ആഹ് എല്ലാരുംണ്ട്
ഏഹ് ഇങ്ങൾ അമ്മേം അമ്മേ മ് അച് ഇവടെ എല്ലാരും ണ്ട്. എല്ലാരും അതാ വന്ന്ണ് ഞാൻ റൂമിലാണ്. അവ്ടുന്ന് ഒച്ചപ്പാടൊക്കെ കേക്കണുണ്ട് ഇവിടെ നാലാ ആൺകുട്ടികളാ
ആഹ് ആഹ്
ആഹ് മൂത്താള ഞാന്.
മം
മ് അപ്പൊക്കെ വന്നിക്ക്ണ് തോന്ന് ണ്ട്
മം. എല്ലാരും അവിടെയാണോ
ആഹ് ഒരുമിച്ചാ ഓരെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പ നോക്കണ്ട് ആഹ് പിന്നെ ഇങ്ങള് തറവാട്ട് വീട്ടിലല്ലല്ലോ ഒറ്റക്കല്ലേ മ്.
വേറെ വീട്ടില
മ് അപ്പൊ ഇനിയിപ്പോ ഏതോ സേമ് ഏതാ വരാന്ള്ളത് തേഡ് സേം ഇപ്പ അഞ്ചാ സ്റ്റാർട്ട് ചെയ്തലെ ഇൻഞ് ഒരു കൊല്ലം
ആഹ് ഇനിയിപ്പ അഞ്ചും ആറും ഏഴും എട്ടും ഉണ്ട്. ഇനി നാല് സമ്മും കൂടി ഇണ്ട്.
ആഹ്
മ് എല്ലോത്തും
ഏഹ് ആഹ് എല്ലാർക്കും വേണെങ്കി നമ്മക്ക് നിർത്താം വേണെ ഇപ്പം വർഷം മൂന്ന് വർഷം കയുമ്പോ നിർത്താം
ആഹ് അപ്പൊ സർട്ടിഫിക്കറ്റ്‌ കിട്ടുല്ലല്ലോ
അതുപോലെ നമ്മളും ഇതാവാൻ വേണ്ടിയാണ് ഇപ്പൊ നാല് വർഷമാക്കിത്. പൊർത്തൊക്കെ ഡിഗ്രിക്ക് നല്ല ഇതാലോ.
ആഹ്
ആ നമ്മളെവിടെ പഠിച്ച ഡിഗ്രി. ആ അത്ര എല്ലാ ആഹ് ഒരു വില അല്ലെ ഉള്ളു
ആഹ്
അതുകൊണ്ട് ഇതാക്കാൻ വേണ്ടിയാണ്
അതേ.
അങ്ങനെണ് പറഞ്ഞത്.
ആഹ്. അല്ല, അവിടെ എൻ. സി. സി, എൻ. എസ്. എസ് ഒക്കെണ്ടോ?
എന്ന സ്സെസ്സ് ണ്ട്.
യ്യ് ണ്ടോ?
ആ ഞാനുണ്ട്
ഏഹ്. ക്യാമ്പൊക്കെ കഴിഞ്ഞാ?
ആഹ്, കഴിഞ്ഞു.
ഏഹ്. ഒരു ക്യാമ്പല്ലേ ഒള്ളൂ?
ക്യാമ്പാപ്പത്. ആഹ്, ഒരു കാ, ക്യാമ്പ്. ഏഴു ദിവസം. ആഹ്. പിന്നെ, ഓരോ ദിവസങ്ങളിലും വൺണ്ടേ ക്യാമ്പ് ണ്ട്.
ഏഹ്, അ മ്മക്ക് ഇഷ്ടള്ളോര്ക്ക് പോവാ.
അല്ല. അത് പോണം. എന്നാലാണ് ഏഴു ദിവസത്തേക്ക് വില്ലേ പറ്റൊള്ളൂ. പോവാം പറ്റൊള്ളൂ. അങ്ങനെക്കെണ്ട്.
ആഹ്, അങ്ങനെക്കെ ണ്ട് ല്ലേ?
ആഹ്, ഇവിടെ അങ്ങനെണ്ട്. എല്ലാ സ്ഥലത്തുണ്ടോന്നെനിക്കറിയില്ല.
ആഹ്, ന്നാ ഞ്ഞാപ്പ വിളിക്കാ, ഞാൻ ഓനെ ഒറക്കട്ടെ.
ആഹ്, അ ആഹ്.